ആ ഹലോ
കേക്ക്ന്നുണ്ടോ
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് കേക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുല്ലാ
മഴയൊക്കെണ്ടോ
ഇല്ല ഏ വെയിലും വല്തായിട്ടില്ല ചെറിയ മങ്ങി കിടക്കുവാണ്
ആ ആ ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴേ
അവ്ട്ക്കേയ്തോ
ആ അത് രാവിലെ ഒരു രാവിലൊരു അഞ്ചര ആ സമയത്താണ്
ആ ഇവിടെ പക്ഷെ മങ്ങി കിടപ്പുണ്ട് മഴ പെയ്യുവായിരിക്കും
നല്ല വെയിലുണ്ട്
ആ
പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞോ
ആ ജോലിയൊക്കെ കഴിഞ്ഞു എനിയും ജോലിയുണ്ട്
അഹ് അഹ് ഹാ എന്തിന്
പിന്നെ എന്തൊക്കെയാണ് ഹോബീസ്
ഹോബീസ് പ്രത്യേകിച്ചങ്ങനൊന്നുംല്ല- എന്തെങ്കിലും ചെയ്യുക- പിന്നെ ഹോബീസ് അങ്ങനെ പ്രത്യേകിച്ചില്ല- പിന്നെ അതായിരിക്കുമ്പം പാട്ടൊക്കെ കേക്കും-
ആഹ് -
ത്ത് കിലോക്കെ പിന്നെ- എന്തെലും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ്- കുക്ക് ചെയ്ത് നോക്കാൻ താല്പര്യെണ്ട്-
അതെ ആഹ് -
ചെലത്പ്പ് ചെലപ്പം ശരിയാവും-
ചെലപ്പം കുളവായി പോം അങ്ങനെക്കെ ഇരിക്കുന്നു അവിടെ എങ്ങനെ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളആളാന്നോ
ആഹ് ഉണ്ട് ഏത് ഈ ആഹ് ഏഹ് ഉം ചെയ്തിട്ടുണ്ട്
എങ്ങനെ നന്നായിട്ട് വരൂല്ലേ
നന്നായിട്ട് വേരുന്നേ ഒന്നുഇല്ല ഇടക്ക് ചിലപ്പോ നന്നാവും ചിലപ്പോ കൊള്ളില്ല അങ്ങനെഓക്കെ
ഈ സിനിമഓക്കെകണം പോവോ
ആഹ് സിനിമഒക്കെ കാണാറുണ്ട്
അല്ലേ ഇപ്പൊ അവസാന ആദ്യം കണ്ട ചേ അവസാന ആയിട്ട് കണ്ട പുതിയ സിനിമേ
പുതിയ സിനിമ ഇപ്പറങ്ങിയ നമ്മുടെ ദൃശ്യ ത്രീ
ആഹ് ആഹ് ആഹ് ആഹ് പിൻ വേറെ ഇംഗ്ലീഷ് സിനിമ
അങ്ങനൊന്നും കാണാറില്ല
മലയാളം മാത്രം തമിഴ് കാണുവോ
തമിഴ് വല്ലപ്പോഴൊക്കെ ടി വിൽ ഇടുന്നെ ഇങ്ങി ഇങ്ങനെ കാണാറു
കാണാറു ആഹ് ആഹ് ആഹ് തമിഴ് ഇഷ്ടവാ ആല്ലേ
ആഹ് ഇഷ്ട ഒള്ളാരാൾ പക്ഷെ
തമിഴിലെത് തമിഴിൽ ഇഷ്ടപ്പെട്ട ആരെയാ വിജയ് വിജആണ്ണൻ വിജയ് അങ്ങനെ ഇഷ്ടല്ലേ ഉം ഉം എനിക്കും മു വിജടെ മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്
ആഹ്
ഉം ഉം പാട്ടൊക്കെ നല്ലതെല്ലയൊ
ഉം നല്ല പാട്ടുകളൊക്കെയാണ്
ക്കെ നല്ലത നല്ല ഹിറ്റാണ്. ഉം അങ്ങെനിരിക്കുന്നു. എൻ ആർ എ ഏഹ് യാത്രകളൊക്കെ പോകുന്നെങ്ങനെയാ യാത്രകളൊക്കെ പോകുന്ന ആളാന്നോ?
അങ്ങനെ അധിക യാത്രകളൊന്നും പോവാറില്ല.
അത്യാവശ്യ
അത്യാവശ്യ അതെ
എങ്ങൻ ത്യാ നമ്മടെ ഈ പ്പ പുതിയ ഇത് വന്നല്ലോ. ലേഡീസിന്റെ ബസ്സില് പോയിട്ട് പോയാരുന്നോ?
ആഹ് പോയി പോയി പോയി. ഇപ്പ എല്ലാവരും ബസിനാത്ത് മാത്രേ കേറത്തൊള്ള്. ഭയങ്കര തള്ളായിനാത്ത്. അഹ്
ല്ല കേക്കണം
ന്നിട്ട് കിട്ടി.
കിട്ടി ഉം ഉം ഉം കേറില്ല ഒന്ന് കേറി നോക്കണം.
കേറില്ല അല്ലേ അവര് ചോദിച്ചു തരും. നമുക്ക് ടിക്കറ്റ്. ആഹ് എടുത്തോ എടുത്തോന്ന് ചോദിക്കും.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതുവഴിയൊക്കെ ഉണ്ടില്ലേ. ത് വഴി ഒണ്ടില്ലേ. പ്രിയദർശിനി ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുംല്ല. ബോർഡ് ആഹ് ബോർഡ് വെച്ചിട്ട് പോന്ന ബസ്.
തന്നില്ല്യോ
ആഹ് കണ്ടിട്ട് പോലൂല്ല. ആഗ്രഹോണ്ട് കാണാൻ ഇനിപ്പ റോഡിലെങാണം പോയി കൊറച്ചേരം നിക്കണം. നമ്മുടെ ഇതിലേകൂ താനാ അനിബസ്. അങ്ങനില്ല ആഹ് ഇപ്പോ എന്തായ് അതെ അതെ അതെ കേറി നോക്കണമെന്ന് ആഗ്രഹമുണ്ട്.
സീറോ ടിക്കറ്റ് ഒള്ളത് കിട്ടിയെങ്കിലും ചെയ്യൂല.
അതെ അതെ.
ഉം പിന്നെ എല്ലാരും ഉം ഉം
കൊറച്ച് ലോങ്ങ് ട്രിപ്പക്കെ ഉണ്ടായിരുന്നൊണ്ടെല് ഒക്കെ കറങ്ങാൻ പോകാരുന്നില്ലേ?
ആഹ് കേറിയിര്ന്ന് അങ്ങ്വരെ പോവാം. പക്ഷെ ഏഹ് ബസിനകത്ത് നല്ല തെരക്കാണ്. ആഹ് എല്ലാരും ഇപ്പൊ
അത് നോക്കിയിരിക്കയാണ്. അതെ അതെ.
ഉം പ്രൈവറ്റ് ഒന്നും ഇപ്പ
ഒരു കണക്കിന് ഒര ഓര്കണക്കിന് ചെറിയ ഏഹ് ശമ്പളത്തിനൊക്കെ ജോലിക്ക് പോക്ന്നവർക്ക് അവർക്ക് വലിയൊരു
ആഹ് ബെനഫിറ്റ്
ഇല്ലേ അവർക്കത് അല്ലെങ്കി അവക്ക് വണ്ടി കൂലി എല്ലാ പോയിക്കഴിഞ്ഞാ അത് വല് ഈ ഒരു തുണയായിട്ട്.
ഉം അവർക്ക് നല്ല ബെനഫിറ്റ് ആണ് ഇതൊണ്ട്.
ഉം
പശ്ശെ ജോലിയുള്ളവരാണ് കൂടുതലും ഇടിച്ച് കേറുന്നത്.
പക്ഷെ എനക്ക്തോന്നുന്ന അങ്ങനെയുള്ളവര് ഒന്ന് ഒഴിവായി കൊടുത്തെങ്കി ഏഹ് ഇത് വിജയകരവായി.
അതാ
ഉം ഉം അങ്ങനാരും അങ്ങനെ ചെയ്യാറില്ല എല്ലാരുടെകൂടെ കിട്ടുമ്പോ ഇല്ല എല്ലാരും എല്ലാരും ആ എനിക്കൊന്ന വണ്ടി വണ്ടി പോന്നവരൊക്കെ അതൊന്നു മാറ്റി. ബാസിലാക്കി തോന്നുന്നു അല്ലെ. അല്ലെങ്കി പിന്നെ അത് മ റ്റ ബസ്സ് വന്നിട്ട് കേറാതെ ഇത് കാത്ത് നിക്കും. അ നേരം അങ്ങനെ കേയറുന്നില്ല.
അനെ അങ്ങനെയുണ്ട്.
മറ്റേ ഇവര് പുരുഷന്മാര്
ഒരു ഉണ്ട് ആ ഒരു ഉണ്ട് പുരുഷമ്മാരും ഉണ്ട് പുരുഷന്മാരൊക്കെ ഇറങ്ങാൻ നേര എവിടെയും നിർത്തില്ലെങ്കി പറയും ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് സഞ്ചരിക്കുന്നത് ഞങ്ങക്ക്ന്ന് ഇവിടെ ഇറങ്ങണന്ന് പറയും.
ശരിയ
ഫ്രീയാട്ട് കേയറിയിരിക്കുന്നവർക്ക് വെലയില്ലന്നരം
അത അത ഓസിന് മൂന്നോട്ടുള്ള ഫീലിങ്
അ
അപ്പൊ നമ്മള് ഈ ഫ്രീ ആയിട്ട് കാവുമ്പോ നമുക്ക് നിർത്തണ്ട സ്റ്റോപ്പിൽ തന്നെ നിർത്തി തരുോ
ആ നിർത്തി നിർത്തിൽ തരും നമ്മ ഏ പറഞ്ഞാ മതി അന്നേരം അവര് നിർത്തും ഉ
പിന്നെ പെ
പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞോ
ജോലി ആ കുക്കിങ് എല്ലാം കഴിഞ്ഞു കുറച്ച് തുണികളൊക്കെ ഉണ്ട് അതൊക്കെ അലക്കണം നല്ല വെയില് നല്ല വെയില് കാണുന്നുണ്ട് രാവിലത്തെ മഴ കണ്ടപ്പം മഴ കണ്ടപ്പം ഞാൻ വിചരിച്ച് ഇന്ന് ഫുള്ള് മഴ ആയിരിക്കും
ഓ
ആ അങ്ങന നി അങ്ങനെ നിന്നു ഇപ്പ നല്ല വെയിലു
ഉം
ഉഉം
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
വിശേഷം നല്ല വിശേഷം സന്തോഷം ഉ വായിട്ടിരിക്കരുന്നു
ഉ ഉം ആ ഹാ ആം
ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യോ
ഇല്ലില്ലി ഇത്‌
ഇല്ലി ല്ലി ല്ലി ആ ഡ്രോയിങ്
ഇല്ല
ഡ്രോയിങ് മുമ്മ്
വെല്ലാം പടത്തിന്റെയും മോളിക്കുടയും വരക്കാ നല്ലാതെ അല്ലാത അറിയത്തില്ല എന്താ വരക്കറണ്ടോ
ഏതാ
വരക്കാറുണ്ടോന്ന്
ഞാന് അങ്ങനെ വരക്കാറില്ല പിന്നെ കൊച്ചിന് വേണ്ടി വല്ലൊക്കെ വരച്ചു കൊടുക്കാറുണ്ട് ഉ ഉം ഉം ഉ ഉണ്ടണ്ട് അങ്ങനെല്ല പടംക്കെ വരക്കാനങ്ങളൊപ്പം ഇങ്ങനെ വരച്ചു കൊടുക്കാറൂണ്ട് അത് നമ്മളീ ഈ ഫോണില് യൂട്യൂബില് നോക്കിയാണ് വരയ്ക്കുന്നത്.
അതെ ആ ആ
അധികം ചെല ട്യൂട്ടോറിയൽ ഉണ്ടല്ലോ പഠപ്പിക്കുന്ന അതൊന്ന് നൊക്കി വരയ്ക്കും ഇല്ല ആ ഏ ജന്മസിദ്ധമായ അങ്ങനൊന്നും കിട്ടിട്ടില്ല
ഇനിയിപ്പോം കൊച്ചിന് വരച്ച് കൊടുത്ത് പഠിക്കാം
അതെ അതെ അതെ ആ അങ്ങനെ വരച കൊടുത്ത് ദേഹണ്ടൊക്കെ വരയ്ക്കൻ ഏകദേശം നോക്കി നോക്കിവരാക്കാം ഏകദേശം ഒക്കെ ഓക്കെ ആവും പെർഫക്റ്റ് ആവത്തില്ല എന്നാലും കണ്ടാ മനസ്സിലാവും ആശാന് ഞാൻ വരുത്തേനും
ഇത്രേം മതി
അവർക്ക് സ്കൂളിൽ കാണെ
ഉം
അവര് വരച്ചയെന്ന് തോന്നേം വേണം നമ്മളെത്ര പെർഫെക്റ്റ് ആയിട്ട് വരച്ചാ മിസ്സ്‌ന്‌ വാങ്ങിയതൊന്നും ഇഷ്ടപ്പെടാൻ ആവത്തില്ലേ അമ്മ വരച് കൊടുത്താര്ന്നു
ഇല്ല
അതെ
പുള്ളാർക്ക് സ്കൂളി പോവുമ്പൊ അമ്മമാർക്ക പണി
അതെ അതെ അതെ ഇയ്യോ നമ്മളിനി പുതിയ തിയ കാര്യങ്ങളെല്ലാം പഠിച്ചണം അവരെ പഠിപ്പിച്ചു കൊടുക്കണങ്കി
അഇവടെ നമക്ക്
മ് ഹ അ ക്ക്ന്നു ന്ന പിന്നെ
ഇവടെ അച്ഛൻ ഏ ഇവിടെണ്ട് പ്രത്യേകിച്ച് വിശേശൊന്നു
ആ ഹ ഹ അപ്പൊ പിന്നെ ശരിയെ പിന്നെ വിളിക്കാമെ ആ ഓക്കെ